സുഖാണ് എന്തൊക്കെ പിന്നെ കുട്ടികളൊക്കെ ആർ മായായൊക്കെ ഇണ്ടാ
മഴ ഇല്ല മഴ രാവിലെയൊക്കെ നല്ല പെയിലായിനോ
ആ
പിന്നെ വൈകുന്നേര ആയപ്പം ചെറുതായിട്ട് ഒന്ന് പെയ്ത് വേഗങ് ചോർന്നക്ക്
ആ വേറെ എന്തൊക്കാ ഇല്ല ഞങ്ങള് ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് പാടണ്ട് നല്ല വെള്ളമൊക്കെള്ള ടൈമാണ് കുളി ക്കാനായിട്ട് എല്ലാരും പോണ ടൈമാണ് ഞാനും പോവും ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് കുറച്ചും കൂടി മഴൊക്കെ പെയ്തന്ന് കൊണ്ട് വെള്ളം കൂടിയാൽ വീട്ടന്ന് ഇങ്ങനെ ഇപ്പൊക്കെ പറയണ്ട് എല്ലാരും നമ്മള് മക്കളെ കെട്ടിച്ചവരൊക്കെ ഉണ്ടല്ലോ അപ്പ വെള്ളം ഉണ്ടാവുമ്പോ എല്ലാവാരും കൂടി വരും ന എല്ലാവരും കുളിക്കാനൊക്കെ വരരുന്നുണ്ട് ഒക്കെ പറഞ്ഞു കേട്ടീന് ആ അപ്പൊ താത്താർക്കും രസണ് ആ താത്താർക്കും അനി വെക്കണ്ട ഒയ്യവുമ്പോ എല്ലാവരും കൂടി അങ് പോണം ഉം പിന്ന വെള്ള ഇല്ലാത്ത ടൈമില് എന്താന്ന് അറിയോ എല്ലാവക്കും അറിയാവുന്ന എല്ലാരും കൂടി പോക്കാണ് നല്ലതുപോലെ ഇക്ക അങ്ങോട്ട് പോവും കുട്ടികളായിട്ടൊക്കെ നല്ല രസണേ ഞങ്ങളെ അടുത്തു തന്നെയേണേ ആ ഞങ്ങള അടുത്തന്നേണ്. വെള്ള ഇല്ലാത്ത സമയത്ത് പിന്നെ ഇപ്പ വല ഇടാനോ കൊറച്ച് വെള്ളോള്ള സമയത്ത് തോട്ടിലൂടെക്കെ പോയിട്ട് വെ വല കുത്തി കിട്ടിയ മീൻ പിടക്കാനൊക്കെ പോകും. എ എല്ലാ മീനൊക്കെ കിട്ടും ആ ഇല്ല കണ്ണനോം തെരക്കെക്കെ ആ കു കൂട്ടുള്ളർക്ക് കൂട്ടും ചെയ്യാ പിടിക്കാൻ രസാണേ ആ തേനെ കൊണ്ടരോ അവിടെ എല്ലാർക്കും കൊടുക്കൊക്കെ ചെയ്യോ വെള്ളം തീരെ ഇല്ലാത്ത സമയത്ത ഇത്തി മീനാ പച്ചക്കറി കുത്തിടാ പോവോ ക കൊറേ ചേരിങ്ങി പയറും കുന്നത്തനും വെണ്ടക്കേക്ക എല്ലാം ഉണ്ടാക്കും. ആ എല്ലാം എണ്ടാവും ഇങ്ങിട്ട് കടേക്ക് കട കൊണ്ടോയ് കൊടുക്കും അടെ അടുത്തുള്ള ചെറിയ കടകൾ ഇണ്ടാവേല, അവര്ക്ക് ആവശ്യംണ്ടെന്ന് പറയുമ്പ അങ്ങോട്ട് കൊണ്ടോയ് കൊടുക്കും. തൂക്കത്തിനുസരിച്ച് നമുക്ക് എന്തെങ്കു കിട്ടും. അവര്ക് എന്തെങ്കിലും കമ്മീഷനും കിട്ടും. ഇപ്പാക്ക് എന്തെങ്കിലും കിട്ടോ അല്ല കിട്ടും നിനക്ക് രാവിലെയും വൈകുന്നേരൊക്കെ നനക്കാൻ പോക് പോക്
ആ
ഒക്കനെ ഞങ്ങള് പോകുമ്പ ഞങ്ങളും പോകും ഇലക്ക നുള്ളിയേ ചെറങ്ങൻ്റെ ഇലക്ക നുള്ളി എ
ഞങ്ങ അതോണം ഇവിടെ ഇണ്ടാക്കിയിണ്ട്, എന്റെ പിയാപ്ള പിന്ന തക്കാളി, വെണ്ട, കയ്പ, പയറ് ഒക്കെ ഉണ്ടാക്കൂ നല്ലേണം എണ്ടാവും ചെയ്യൂട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കൂ നമ്മള് ദിവസംന്ന് പറഞ്ഞോണം നമ്മ ക്ക് അം ഉം പെരിയൊക്കെ വെച്ച് കഴിക്കുന്നേരോ പിന്ന ആ ഒരു വെണ്ടായരിയല്ലോ. ദെവസോആവുമ്പോ
ആ അതല്ലെ ആ നമ്മള് തന്നെ എണ്ടാക്കുമ്പ നമ്മുക്ക് നല്ല ഇത് അതാണേ സന്തോഷാണ് അയിന്റെ ആ രസോല്ലേ ആ അതന്നെ
പീടിയന്ന് വാങ്ങുന്നതും മ്മ ള് ഇണ്ടാക്കുന്നതും തമ്മില് എത്രോം മാറ്റണ്ട്
ഇവിടെ ആ ഇവടെ എന്റെ ഇവിടെമ്മീ നാത്ത് പിന്നക്കെ വരാതാ ചീര ആപറമ്പില് ചീരേന്റ വിത്തിർന്ന് ഇതാ ക്കുംങ്ങനെ ഇങ്ങനെ കാണ അടുത്തള്ളവർക്കും ചീരടുത്തണ്ടായിരുന്നേ. ഇപ്പളും എണ്ട് ഇങ്ങനെ എടുക്കുന്ന വിത്ത് വിത്ത് ഇണ്ടാക്കണതും, പിന്നെ മുളകും ഉണ്ടാക്ക ഞങ്ങക്ക് പിന്ന അവിട പാടത്ത് ദണ്ടെ എറങ്ങിയാ മതി, നല്ല ഇണ്ടാക്കാം മീൻ ഉണ്ടാകുന്ന സമയത്ത് മീന്‌രുവാ ക്കെ പിടിച്ചൊണ്ട് വരും ഉപ്പ കടയിൽ വേണമന്ന് ചോയിക്കും അപ്പ നേരിട്ട് വിക്കാൻ പോവൂല്ല ഉപ്പാക്കും മടിയണെ അവിട കടകളില് ചെ ചോദിക്കോ മീന ആവശ്യണ്ടെന്നുണ്ടെ പറയോ പറയാൻ പറയും അങ്ങനെ ആ ആ അത്ര കിട്ടും അപ്പ ഒരു ആ ആറ് ഏഴ് ലാനൊക്കെ ഇട്ടു കൊടുത്താൽ ചെലപ്പ ആയിരൊക്കെ കിട്ടും. അപ്പ എ ആ വാങ്ങി വെക്കുന്ന ഒരു പെണ്ണാണ് കടല് നിക്കണതെ. അപ്പ അവള്ക്ക് ഒരായിരം കിട്ടിയാ അവള്ക്ക് അവള കമ്മീഷനും കൊടുക്കൊ ഉപ്പാക്ക് ബാക്കി ഉപ്പാന്റെ കിട്ടും. അല്ല സുഖേണ നമുക്ക് പിടിച്ചു കൊണ്ട്ന്നട കടേലേപ്പി ച്ചാൽ മതി എന്നങ്ങിട്ട് കാണുമ്പ തന്നെ ആൾക്കാര് ആ അത്ങ്ങിട്ട് കാണുമ്പ തന്നെ ആൾക്കാര് വന്ന് വാങ്ങി കൊണ്ട് ചെയ്യും. ആ ചെമ്മീനോ മ ചെല്ലിയാ ആ ചെലപ്പ ചെല്ലി കിട്ടും. യല്ല ചെള്ളിയല്ല പാടത്തന്നിട്ട് ചെള്ളി എറങ്ങണന കൊഞ്ചനല്ല അ അതാ അധികം പിന്നെ പുയേലൊക്കെ പോണം. ചെലപ്പോ ഇവിടുന്ന് കിട്ടുവ അതെ അതിന് ജാത് മറ്റ ആ കല്ലൊക്കെ വെച്ചിട്ട് വീതിട്ട് ടെടുക്കുന്നതാണല്ലേ, അത് എന്താക്കെഎന്തക്ക അയ്നുള്ള തീറ്റെക്കെ എ എന്ത് നെല്ലൊക്കെ വറുത്ത് കൊടിച്ച് വരലിലൊക്കെ ഇട്ട് ച്ചിട്ട് ചാണകം എല്ലാം കൂടി കുഴച്ചിട്ട് ഇത് ഇത്ണ്ടാക്കും. ഒരു ഉണ്ടാപത്ത് എന്നിട്ട് വെള്ളത്തില് കൊണ്ടോയിടും, എന്നിട്ട് അത് കൊണ്ടാേയി ഇട്ടോടത്ത് കൊറച്ച് ഇപ്പ കിഴിന്റശം പോയിട്ട് വല വീതിട്ട് എടുക്കും അപ് നല്ല ചുള്ളി കിട്ടും, ഈ കൊഞ്ചിനുണ്ടല്ലോ അങ്ങനെണ് മീൻപീര അത് ഒരുക്കരെ ഇപ്പൊ അപ്പ ആദ്യൊക്കെയെല്ലാം പോയിനേ ഇപ്പൊ വീയാനൊന്നും അങ്ങനെ പോവൂല്ല. ഇപ്പക്ക് വെയ്യ വീത് ഇങ്ങോട്ട് വീയാനൊക്കെ നമ്മള് പ്രായം ആ പത്ത് അറുത്തേഴ് അറുപത്തെട്ട് വയസൊക്കെ ആയി തുടങ്ങീന് പിന്നെ മീൻ ഇപ്പോൾ പിടിക്കുന്നത് വലാന്റെ നീളങ്കത്തിൽ കൊല്ലി കുത്തിച്ചിട്ടാണോ കുത്തിച്ചിട്ട് രാവിലേം വൈകുന്നേരോം പോയിട്ട് തപ്പാൻ പോവും മീൻ കുടുങ്ങീക്കണാർടെയാ അപ്പൊ പിന്നെ സെ ചെലൊക്കെ തട്ടിവീഴും അപ്പം മീൻ കുടുങ്ങിയതേ ഉണ്ടാവൂ അപ്പോ ഓരോ കണ്ണി വലേന്റെ കണ്ണീന്റെ വലപ്പത്തിനനുസരിച്ചേ വല്യ മീനും ചെറിയ മീനൊക്കെ ഒണ്ടാവൂ പിന്നെ കൂട് തോട്ടില് പോയിട്ട് കൂട് വെക്കും അപ്പോൾ കൂട്ടില് മീന് കുടുങ്ങും ആ അപ്പം തോനെ ഒണ്ടാവും അപ്പം വല്യ ഒന്നും ഒന്നൊരു കംപ്ലയിന്റും ഇല്ലാത്ത മീൻ കിട്ടും ട്ടും ചൂണ്ടമേലും വലമേലൊക്കെ ആവുമ്പോ അയ്മേൽ കുടുങ്ങിയിട്ടുള്ളത് ണ്ടാവല്ലോ നല്ല ഫ്രഷ് മീന് അയല ഫ്രഷ് നല്ലതാണ് ആ
എങ്ങനെ പ മീന് പിന്നെ കയിക്കുവോ ഇവിടാ പിന്നെ ആർക്കും ഇഷ്ടല്ല
എലാങ്ങ വീട്ടില് എല്ലാരും കഴിക്കൂല കഴിക്കുന്നവരും ഒണ്ട് ആ പിന്നെ ഇപ്പൊക്കൊക്കെ പിടിച്ചു കൊണ്ടുരുന്നുണ്ടേ വച്ചിട്ട് എന്നും പറ്റൂല്ല അല്ലെ ഇഷ്ടമാണ് പക്ഷെ എന്നുണ്ടാവുമ്പോ പറ്റൂല അപ്പൊ പിന്നെ എല്ലാർക്കും ക്കും കൊടുത്തൊയിവാക്കും കടയൊക്കെ കൊടുക്കും പിന്നെ നാത്തൂർക്കൊക്കെ ഇഷ്ടാണെ നാത്തൂന്റടുത്തും ഇങ്ങട്ടും എല്ലാടുക്കും വാപ്പ ഇള്ളടു ത്തു കണ്ട് കൊടുക്കും ആ കറിയൊക്കെ വെച്ച് എല്ലാരും കൂടി പിടിക്കുന്ന പാടത്ത് നിറ കാരാ അപ്പൊ എല്ലാർക്കും കിട്ടേണ്ട സമയത്ത് ആ അപ്പൊ പിന്നെ വിൽക്കാനോന്നും പൊറത്തുകൊണ്ടോയി വിറ്റാലും പൈസ കിട്ടൂല്ല അല്ലാതാർക്കും ആവശ്യം ഉണ്ടാവില്ല അപ്പൊ എല്ലാരും ഇതന്നല്ലേ പിടിക്കാ തൊടക്കത്തി തന്നെ ആവുമ്പോ എല്ലാം പോവേം ചെയ്യും
നല്ല ഇഷ്ടൊള്ളോരിണ്ടായലും ചെലർക്കത് കിട്ടിയാ മതിയാവും പൊരിച്ചൊക്കെ കിട്ടിരിക്കയാണെങ്കില് ഭയങ്കര താല്പര്യവുള്ള ആൾക്കാരുണ്ടാവും.
ക്കത് ജീവനാവും ചിലർക്കത് കണ്ടൂടാ നിങ്ങക്ക് എന്താനാണ് ചൂണ്ട കുത്തി വെച്ചിട്ടൊക്കെ എടുക്കും ചൂണ്ട വേ തോട്ടികൊണ്ടോയ് ത്തിയ ചൂണ്ട കൊണ എന്തെങ്കിലു ലൊക്കെ അതിൽ വെച്ചിട്ട് കോയി പാഴസ ഏതാ ഈ കൂറേനൊക്കെ പിടിച്ചിട്ടൊക്കാ കൊണ്ടുവര ചെറിയ മീനുകളെയെല്ലാം പിടിച്ചിക്കാണ്ട് ചൂണ്ടെമ്മെ കൊലുത്തിട്ടാണ്ട് പോരും ഇങ്ങിട്ട് പുലർച്ചെ പോയിട്ട് നോക്കുമ്പോ എന്താവും അയിമ്മേ മീൻ കുടുങ്ങി നിൽക്കിണ് പിടിച്ചു കൊണ്ടരാൻ സുഖല്ലേ ഞങ്ങളൊക്കെ ചൂണ്ടെടാൻ പോവും വെള്ളം ഉണ്ടാവുമ്പോലേ ഞാൻ മം പെൺകുട്ടികളെല്ലാരും കൂടി പോവുമ്പോഴാണ് ഞങ്ങളൊക്കെ പോവ അപ്പോ എല്ലാർക്കും ഇപ്പോരോ ചൂണ്ട കൊടുക്കും രസാണതൊക്കെ നേരം പോ
ഉം അതന്നെ നേരം പോക്കിനൊരിതാണല്ലോ എല്ലാരൂടിയാവുമ്പം വേറെ ലെവലാണ്
ആ അതന്നാ നല്ല രസാണ് എല്ലാരും കൂടിയൊക്ക ആവുമ്പലെ ഉം അവിടെയൊക്കെ എങ്ങനെയാ പൊയയോ പാടൊക്ക അടു
ആ ഇവടെ അടുത്തില്ല പക്ഷെങ്കിലമ്മള് വണ്ടിയായിട്ട് പോവും പോയിട്ട് ആ പിന്നെ ചെലപ്പോ ഞങ്ങള് വെറുതെ അങ്ങനെ ഇരുന്നെങ്ങാനും കണ്ടിട്ട് റ്റത്തങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നയൊക്കെ കാണുമ്പൊരു രസ സാണല്ലോ അങ്ങനെ കൊറച്ചു നേരം ഇരുന്നപ്പം ഇങ്ങനെ പോരും ചെല ഒരുസം വീട്ടില് പിന്നെ എല്ലാരേം കൂടി വിളിച്ചിട്ട് കുടുംബക്കാരെ എല്ലാരൂടി വിളിച്ചിട്ട് പരിപാടി ഉണ്ടായീനു അപ്പൊ അത് കഴിഞ്ഞപ്പോ ഉം പിന്നെ കൊറേ ഉണ്ടായീന് അലക്കാന് അങ്ങനെ അതും കൊണ്ടച്ച് പോയി
ആ
കാനും നല്ല സൗകര്യോം ഉം പി തിരുമ്പാന് പിന്നെ ഒണക്കാനൊക്കെ ഒള്ള സൗകര്യം പാറയിറ്റ് ആ അങ്ങനെമ്മൾ പോയി പോന്ന് ഈ ആ ഇല്ല നീന്താറിയൂല
പിന്നെയെറങ്ങാൻ പേടി
നീന്തറിയൂല അധികം വെള്ളോ യുക്കൊക്കെണ്ടാവുമ്പത്ര അത് ഞമ്മള് വേനൽനെയിനും പോയിനെയ്
ആ
ആ ഇപ്പൊ ഇതീ അടുത്ത്വസാ ഞങ്ങള്പോയി അടിര്ന്നുപോന്നുന്നല്ലാണ്ട് വെള്ള തിലേക്ക്അങ്ങനെ ഇറങ്ങിയില്ല കരയല് ആ അപ്പൊപേടിയാ
പിന്നെ ഇപ്പൊതാ വെള്ളത്തില് വീണ ഒക്കെ മരിക്കുന്നവരൊക്കെ പേടിയെയിനിം കുട്ടിയളൊക്കെ കുട്ടിയ ളെറ്റൊക്കെ പോകുമ്പോശ്രദ്ധിച്ചു
അതെ മലവെള്ളവൊക്കെ വന്നിക്കാണെങ്കിൽ പെട്ടെന്നാണല്ലോ മലവെള്ളവൊക്കെവെ ര പേടിയണല്ലോ മക്കളോടൊക്കെന്നട്ട് പറയലങ്ങനെ പോയേൽക്കോല് ക്കണ്ടായലൊരെസായിനിം എല്ലരോടെയൊപ്പം ഫ്രണ്ട്സ് എല്ലരോടെയും പോയിട്ട്
ഇവര്വ്ട്ന്ന്പുറത്തക്കാങ്ങാട്ടറങ്ങിയാ എവ്ട്ക്ക പോ പോവ്ന്നറീല പറഞ്ഞിട്ടും പോവും പറയാതിംപോവും പേടിയാണ്
ഓനോട്‌പറയലാണ് ശ്രദ്ധിക്കണോന്ന് പറ
ആ ശരി നമ്മക്ക് വീടിന്റെ അവിടെവീട അവ്ടെ വീട്ടിൽ അന്റെ വീട്ടിലൊക്കെങ്ങനെ പാടത്ത് വെള്ളൊക്കെ
അവിടെ ആ അവിടെങ്ങനെല്ല അവിടെ ഉം ഇവിടെമ്മള് അങ്ങോട്ട് പോകുന്നത് അയ്മത്തന്നേണ്ള്ളത് പക്ഷെ അവിടെ നമ്മള്ങ്ങനെ പോലില്ല
ആ
ഇവിടെരണ്ടുഭാഗത്തേക്ക് പോയിക്കാണെങ്കിലുംണ്ടാവും കുറചങ്ങ് പോണട്ടോ കൊർച്ച് പോവാന്ണ്ട്
ആ ഉ മറ്റൊള് വരാനായാ ഇല്ല പിന്നെ കുറച്ചൂടി ഉണ്ട് ആ ആ ഇതുവരെക്കുംമരം കുട്ടിയൊറ്റൊക്ണ്ടാവുള്ളുല്ലേ
ആ പുയ്യ്യപ്പിളവിടെണ്ട് മോന്ണ്ട് ഷോപ്പ്പോയതാണ്
ആ അപ്പൊവര്വരുന്നത് ആ അവര്വരുന്നത് വരേക്കൊറ്റാവല്ലോല്ലേ
ആ പിന്നെ ഇല്ലല്ല അട്ത്തട്ത്ത് വീട്കളാ
ആ അപ്പപിന്നെ കൊഴപ്പല്ല്യ
ആ അതൊണ്ട്ന്നെ പേടിക്കാനില്ലല്ലാ ട്ത്തും ലൈറ്റും കാര്യങ്ങളൊക്കെയി
ആ ആ ഇപ്പൊ കിടക്കലെങ്ങന ആ അപ്പോപ്പിന്നെ കൊഴപ്പില്ല്യ ഉറങ്ങാന്ടൈമങ്ങന
ആ വേഗ അല്ല അല്ല വേഗം കെടക്കും നേരത്തെകേടന്ന് പിന്നെ നേരത്തെഎണീക്കണെ
ആ ഞങ്ങള് നേരംവൈകീട്ടകെടക്ക അപ്പൊ രാവിലെ തലപൊന്തൂല ആറ്മണിയാവും മദ്രസ്ക്ക്പോവാണ്ടല്ലോചിട്ട്പിന്നെ കുട്ടിയാളെണൊത്തികാണ്ട് നിസ്ക കക്കാരും കൂടില്ലാതാവുമ്പോ പിന്നെ കുട്ടിയാളൊണത്തിങ്ങാണ്ട് ഒറ്റക്കാണ്ട് ഇടക്കും അങ്ങനെ ആവുമ്പോരു ഫ്രീയാണ് ആ ഫ്രീയാണ് ആ പ്പൊന്നുകൂടി കിടക്കവിചാരിക്കും പിന്നെപ്പ സ്കൂള്ണ്ടാവുമ്പോപിന്നെചോറ് വേറെവെക്കണം കൂട്ടാണ്ടാക്കണം ആ കൊണ്ടാവലാണ് ആ പ്പ റേഷൻ കടീത്തെ - അപ്പതന്നെ വെക്കും വെച്ചിട്ട് അവര് പോനാമ്പോത്തിനൊക്കാവും അമ്മള് കുറുവേണ്ന്നീണ്ടെ അപ്പവെക്കാൻ പറ്റു റ്റൂല അപ്പൊതലേന്ന്കൊറച്ച് ആഫ് വേവില്ട്ത്തിട്ട് ഫ്രിഡ്ജിൽവെക്കോ ഉ പിന്നെ രാവിലെട്തിട്ട് ആ അങ്ങനെ വെക്ക ഇഷ്ടാ മതി പിന്നെ പിട്ടിയന്ന് പിന്നെന്ന് നമ്മള് ഒന്നാൽ തിളപ്പിച്ചാൽ മസാല വേവ് ആവേ ചെയ്യും കുറവാകുമ്പോ അങ്ങനെ പറ്റുള്ളൂ നമ്മള് അടിൽ വെക്കുക- ഫ്രീസറൽ വെക്കാതെ- ഡവറിൽ ആാക്കിട്ട് മറ്റ മുടി വെക്കൂ പിന്നെ നമ്മൾ അതാ ചോറ് തളപ്പിക്കും പോലെ അടുപ്പത്തിട്ട് കാണ്ട് തിളപ്പിച്ചൊന്ന് അപ്പോൾ അതിനത്രം വേവണ്ടാവില്ലല്ലോ കുറഞ്ഞ ടൈമ ഉണ്ടാവില്ല കുറഞ്ഞ വേവ് കുറവവുമ്പോ വേണ്ടി ഉച്ചക്ക് നമ്മ നല്ല വേവാവുന്നതിന് മുന്നങ്ങട്ട് എടുത്ത് വച്ചാൽ മതി എന്നാ പിന്നെ ഫ്രഷ് ചോറാവും അപ്പൊ പിന്നെ രാവിലെ കുറവാകുമ്പോൾ അതാ ചെയ്യല് ഇപ്പ അതില്ലാന്നുണ്ടെിൽ പിന്നെ റേഷൻ കടതേ അരി ഇപ്പൊ ഈ റേഷൻ കടതേ അരി ഇപ്പ കൂടുതൽ കിട്ടണണ്ട്- അധിക അതന്നെ ആവും ആ അപ്പൊ പിന്നെ കുറവാ ഇത് കഴിഞ്ഞാല് പിന്നെ ചാക്ക് എടുക്കള്ളു മറ്റേ അത്തന്നെ ഇനിയിപ്പൊ ഇനിം ഇൻ്റെ കുട്ടികളെക്കെ ഇവിടെ റേഷൻ കാർഡിൽ ചേർത്തി കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ അരി ഇട്ടു ആഹഹാ അപ്പൊ പിന്നെ അവരിക്കിപ്പോ ലാഭം ഇപ്പൊ അതല്ലേ ഹ്ഹ്ഹ് അപ്പൊ ചാക്ക് കൊറക്കും മറ്റേത് തന്ന ഇനി ഇപ്പൾ കുറവാണ്- അങ്ങനെ പറ്റൂല ഇനി ഇപ്പ എല്ലാരും ഇപ്പ ഇങ്ങനെങ്ങനെ ശീലായി വരന്ന് മ്മ്
അതാകുമ്പോ ഗ്യാസിനോ ഏത് റേഷന ആവുമ്പേ ഗ്യാസ ഒന്ന് പിന്നെ കുറഞ്ഞുട്ടും മ്മക്ക് മറ്റേതകുമ്പോ ഉം ഞമ്മൾ ഇവിടെ പൊന്നിയാ വാങ്ങാല് അതും ആവുമ്പോ എത്ര പേരു ഇണ്ടാവൂലാലോ- ആഹ ഉ ഉം എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കട്ടോ ന്നാ ശെരിയേ
ശരിയയിക്കോട്ടെ ശരി